ഹലോ ആഹ് ഫോണെടുത്തോ എന്താ വർത്താനം
നല്ല വർത്താനം
ഉം
അവടെന്തൊക്കെ വർത്താനം
ഇവടെന്താ നല്ല വർത്താനം നല്ല രാവിലെ നല്ല മഴേനി മഴ പെയ്ത് ചോർന്ന്
ഏഹ് ഇവടെന്നാ മഴ പെയ്തില്ലട്ടോ ന്ന് രാവിലെ
ല്ലലെ വൗ ഇവടൊര് ആറ് മണി ആറ് മണിക്ക് നല്ല മഴ പെയ്ത് ഏഴ് മണിഏഴര വെരെ നല്ല മഴേന്നു
ഏഹ്
നല്ല കാറ്റുണ്ടായിന്
ഏഹ്
ഇന്ന് രാവിലെ മ്മള് മഴ പെയ്തില്ലലെ
ഏ ഏ ഇന്ന് മഴ പെയ്തില്ല ഇന്ന് നല്ല മൂടല് വെന്നീനി ഞാൻ രാവിലെ തിര്മ്പി തിര് മ്പുമ്പോ നല്ല മൂടലേനി അപ്പൊ ഞാങ് തിരുമ്പല് കയ്ഞ്ട്ടൊന്ന് പെയ്താ മതീചാരിച്ച്ക്കേര്ന്ന്
എ രാവിലെ ഞങ്ങള് നീച്ചപ്പള് ആറ് മണിക്കൊക്കെ നല്ല മഴെ നല്ല കാ റ്റുണ്ട് കാറ്റോട് കൂടിയ മഴെ അപ്പൊ പിന്നെ എണീക്കാനും നേരം വെയ്കി പിന്നെ കു ട്ട്യാക്കൊന്നും സ്കൂള്ല്ലേല്ലൊ അയ്യാര്ച്ച്ങ്ങനെ ആറിന്ന് അപ്പൊ പിന്നെ രാവിലെ രാവിൽത്തെ ചായം കടിയാവാനൊക്കെ നേരം വെയ്കി നേരെ വെയ്കി നീച്ചോണ്ടെ ഇല്ല ഞാറായ്ച്ച അവധിയാണ് ഞങ്ങക്ക്
ഏ
ആഹ് അപ്പൊ ഞങ്ങക്ക് ഞാറായ്ച്ച അവധിയാണ് അപ്പം സ്കൂളില്ലാഞാല് സ്കൂളും മദ്രസുല്ലാ അല്ലല്ല അല്ലെങ്കിലും ഞാറാഴ്ചേണ് അവധി വെള്ളിയാഴ്ചണ്ട് അത് കുട്ട്യാൾക്ക് ഇങ്ങനെ വിരുന്ന് പോവാൻ വാണ്ടി അണ്ട് അങ്ങനെ ആക്യേതാണ് ശെനിം ഞായറും മറ്റേത് വെള്ളിയായ്ച ഒരു വിരുന്ന് പോവാൻ പിന്നെ ഒരു ദിവസല്ലേ ഇത് ശെനിം ഞായറും സ്കൂളില്ലാത്തോണ്ട് രണ്ടീസം അങ്ങനെയണ്ട് പോവാലോ ശെനിയാഴ്ച മദ്രസ്ട്ടെന്നാണ്ട് അങ്ങനെയൊക്കെ
ആഹ്
ശെനിം ഞായറും അങ്ങനാവലൊ അപ്പൊ പിന്നെ മദർസും സ്കൂളും ഇല്ലല്ലോ വിചാരിച്ച് ങ്ങനെ നേരം വെയ്ക്യാ എണീറ്റത് പിന്നെ ചായേം കടിം ണ്ടാക്കി നേരം വെയ്കി ഇപ്പൊരു ചായേം കടിയൊക്കെ കുടിച്ചിട്ടൊള്ളു കൊർച്ചേരായി എന്താ പിന്നെ ചായ ചായുടിയൊക്കെ കഴിഞ്ഞൊ
ഇല്ലേ ചായുടി കയ് ഇന്റെ കൈഞ്ഞിണ് പക്ഷെ മക്കളതെണ്ട് കുഞ് ഇവടെ കുഞ് ഓള് നീച്ചാട്ട് വ്ടന്നണ്ട് പോയിന്യോള്
ആഹ്
ഓള് നീച്ചത് ഞാൻ കളിച്ചാ പൂവാണ് പർഞ് ഇവ്ട്ന്നണ്ട് പോയി ആഹ് ചായുട്ചാതെ കളിച്ചാൻ പോയി ഓളെ പൂതിഞ്ഞി അംഗലവാടി പോണ്ടി വെരും ന്ന് വിചാരിച്ചാട്ട് ഇപ്പൊ കളിച്ചാൻ ഒയ് വ്ട്ടൂല്ലല്ലോ മേം രാവിലെ നീച്ചാടെന്നെ ഞാറായ്ചല്ല ഓളെ വിചാരതാണ് അല്പ്പ വിളിക്കും മേം കുളിപ്പി ച്ച് പർഞയ് പർഞയക്കും ച്ച്ട്ടെ
ആഹ് പറഞ്ഞയ്ക്കും വിചാരിച്ച് വേം മുങ്ങിയതേക്കാരം
ആഹ് ന്ന്ട്ട്പ്പോ ചായുട്ച്ചാ വെന്ന്ണ് ചായ പി പ്പളും ഇങട്ട് വെന്നാൾട്ട് പിന്നെ പറിയാ ഞാൻ കളിച്ചാൻ പോവാ ർഞ് അപ്പം വാതില് തൊറന്നപ്പം ചായ കുടിച്ചാൻ വെര്ണ്ട് കൊർച്ചയ്ഞ്ട്ട് ഇമ്മച്ചി വിൾച്ചും വെര്ണട്ടൊ പർഞപ്പൊ പറയാ ഒരു ചായമാണം പർഞ്ഞാണ്ട് വടെന്ന് കുത്തർക്ക്ണ്ട്
എട്ത്ത് കുട്ട്യാളൊക്കെണ്ടോ ഫ്രണ്ട്സാളൊക്കെണ്ടോ കളിക്കാനൊക്കെ
ആഹ് ണ്ട് ഓക്ക് എത്താ പറയാ ഇന്റെ ഇളച്ചിന്റെ കുട്ടിണ്ട് പിന്നെ ആ എളേമാ എളേമാന്റെ കുട്ടിണ്ട്.
ആഹ് എടുത്തന്നെക്കാരം.
ആഹ്.
എളേമാക്ക് എത്ര കുട്ടികളാ?
എളേമാക്ക് രണ്ട് കുട്ടികള്.
രണ്ടുട്ട്യാള് എന്തുട്ട്യാ ആൺകുട്ടിയോ പെൺകുട്ട്യോ?
ആ രണ്ടാളും ഉണ്ട്.
ഏ അത് ശരി.
എന്താ പിന്നെ എല്ലാർക്കും സുഖന്നല്ലേ. ഇപ്പാന്റൊക്കെ വർത്താനെന്താ ആഹ്, ആഹ് അതന്നെ.
പിന്നെ എന്തൊക്കെയുണ്ട്? ഏഹ് പണി ഇന്ന്, ഇന്ന്. ആ ചായപ്പണി കഴിഞ്ണ്. ഇനിയിപ്പംന്ന് ഭക്ഷണം ഉച്ചക്ക് ന്ന് വേണ്ട ഇന്ന് ഇപ്പം കുടിരിക്കലുണ്ട്.
ആഹ് വേറെ പരിപാടി ഉണ്ട്ല്ലേ എവിടെണ് അവിടെ അടുത്തന്നെ.
അല്ല കൊറച്ചൊന്ന് പോണം വണ്ടിള്ളോണ്ട് നമ്മുക്ക് ങ്ങനെ പോയി പോരാ എന്നാലും ഇപ്പഞ്ഞിങ്ങനെ പോവാറില്ല ഇനിയിപ്പോ. ആഹ് കഴിഞ്ഞിട്ട് പണിയൊകെ കഴിഞ്ഞു പിന്നെ തിരുമ്പലും കുളിയും ആഹ്. അതൊക്കെ കഴിഞ് തിരുമ്പികുളിയും തോത്തലും അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞ്.
ഏയ് ഒക്കെ കഴിഞ്ഞില്ലേ ആ പരിപാടിണ്ടായപ്പോ വേഗംഒരുങ്ങിയതൈക്കാരം ല്ലേ അതോ നേരത്തെന്നെ രാവില വേഗം പണിയൊക്കെ കൈചോ.
ആ പണി കഴിച്ചു ആദ്യം വിചാരിച്ച് ഇന്ന് ഇപ്പം ഒഴിവല്ലേ ഓ കൊറച്ചേരൂടൊന്ന് കട പിന്നെ കെടന്നൊറങീട്ട് കാര്യല്ല പിന്നെംഞമ്മളന്നെല്ലേ പണിയെടുക്കാള്ളത് അത് കഴിഞ്ഞിട്ടിയാ പിന്നെ. അമ്മക്ക് വെർതെക്കാലോ വിജാര്ച്ച്.
മഴയൊക്കെ ഇങ്ങനെ നിക്കാതെ പെയ്യുംമ്പം മടിയൈകാരം പണിയെടുക്കാൻ ഞമ്മക്ക്. കും പണി ഒന്നിനും പണി കുളിക്കാനും വയ്യാതിരിക്ക
ഉം ഞമ്മൾ ആഹ് പിന്നെ ഞമ്മളന്നെ എടുക്കണ്ടേ അപ്പൊ അത് വിചാരിച്ചാണ്ട്. അതെട്. കന്നെ ആദ്യങ്ങാണ്ട്.
പിന്നെ എവിടേങ്കിലും പരുവാടി ഇണ്ട്റ്ഞ്ഞാൽ പിന്നമ്മള് വേഗം ഒരുങ്ങും കല്യാണൊ സൽക്കാരൊക്കെ.
ആഹ് ഇനിപ്പം അങ്ങനെ പോകാ അറിയില്ല ഇവിടെ. കുച്ച് വണ്ടി ഇണ്ട് കുട്ടികളും പോരെണ്ടെങ്കി ഇവിടേം തറവാട്ടിലു ഉണ്ട് ആള്.
ഏഹ് ഓലപ്പെ കുട്ടികളെപ്പെ പോരണില്ലേ.
ഇല്ല ഓവിടില്ലല്ലോ.
ആഹ് അവിടെല്ലല്ലേ ആഹ് ശെരിയാ അപ്പൊ അനക്ക് എന്നാ അനക്ക് വണ്ടിമ്മെ പോയാലും മതിയല്ലോല്ലേ.
ആഹ് ഇപ്പെന്തു വൈഫുംകുട്ട്യോ പോയമതി. എന്നാലും തറവാട്ടിള്ളോലൊക്കെണ്ടേ എങ്ങനെ പോവാറിയില്ല.
എല്ലാർക്കും കൂടി പോയാലും മതി വല്യ വണ്ടി ഉണ്ടെങ്കി അല്ലെങ്കി ഒപ്പം പോയാതി.
ആഹ് ഓനെ ഇസ്കൂ ഇതിക്ക് പറഞ്ഞയച്ചിട്ടുല്ലരുന്നു. ആഹ് ഇന്ന് ടൂഷണ്ട് അയ്ന് പറഞ്ഞയച്ചില്ല അപ്പൊ വാവന്റെ ചങ്ങായിയാണത്.
ആഹ്, ആഹ് അയ് ശരി.
വാവേതാലും ഇവിടെ കൂടി എട്ക്കാല്ലെ പിന്നെ തര ജിത്തുനെങ്കി പറഞ്ഞയക്കാ വിചാരിച്ച് കൂടി കൊടുക്കാനേ.
ആഹ്. എന്താ കുടിരിക്കലിന് ഗിഫ്റ്റൊക്ക വാങ്ങണ്ടോ?
ഗിഫ്റ്റ് വേണ്ട ഓര്ക്ക് സാധനൊന്നും വേണ്ടാ പറഞ്ഞിന് അപ്പിനിമ്മള് പൈസത്തേക്ക് കൊടുക്കാവിയാരിച്ച്.
ഏഹ് പൈസപരിവാടിയാണെങ്കി പിന്നെ പൈസ കൊടുത്ത്.
ആഹ് പൈസ പരിപാടിയായിട്ടങ്ങനെ ഉണ്ടാവുല വാങ്ങലുണ്ടാവില്ലന്നാ പറയുന്നെ എന്നാലും കൊടുക്കണം.
ആഹ് ആഹ്
നമ്മക്ക് എല്ലാത്തിനും ഉപകാരത്തിനൊക്കെ ഉണ്ടാണ ആളാണേ
ആഹ് ആഹ്
ഉം ഇങ്ങൻതോൽ ആവുമ്പോപിന്നേ നമക്ക് കണക്കാക്കി കൊടുക്കാനും പറ്റൂല്ലല്ലോ
ആഹ് ആഹ് പൈസ പരിപാടി ആണെങ്കി പൈസ കൊടു കൊടുക്ക അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കില് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്താലും മതി
ഓക്ക് അയിന് സാധനൊക്കെ എമ്പാടും കിട്ടീനി എല്ലാ സാധനം കിട്ടീന്
ഏഹ്
ഓൽക്ക് ഓളൊരു മോളോള്ളു പിന്നെ ഓര് ഇള്ളോരുവാണ് അപ്പ ആഹ് കൊറച്ചൊക്കെ ഇള്ളോലും ആണ് അപ്പ പിന്നെ
അവിടുന്നന്നെ ഇഷ്ടം പോലെ കൊടന്ന്ണ്ടാവും
ആഹ് പിന്നെ ഓക്ക് നാത്തൂന്മാരും ഇവലൊക്കെ ഇള്ളല്ലേ
ആഹ് ആഹ് അല്ലാ ആഹ് വല്ല്യ വീടാ
ആഹ് അത്യാവശ്യം ഒറ്റനെലയാണ് അയിലിന്നെ മൂന്ന് റൂമും അത്യാവശ്യം വെലപ്പള്ളന്നെയാണല്ലോ ഒരു ലിവിങ്ങും
ആഹ് ആഹ് ആഹ് അയ്ശരി
ആഹ്
എന്നിട്ടെന്താട്ട് കുളിയൊക്കെ കഴിഞ്ഞോ
ആഹ് കുളികഴിഞ്ഞി കുളികഴഞ്ഞി ഞാൻ അപ്പം ആഹ് ഇപ്പം മദ്രസ വിട്ട് ഇവല് വന്ന്ണ് കുട്ടികള് ഇതിപ്പൊ ഒരാൾ വന്നാട്ട് പറയണ്ട് ഇന്ന് ഓ ഇതിലിങ്ങ ഞാൻ വേറെ ഒരാൾക്ക് വിളിച്ചോണ്ടിക്കുമ്പൊ കോള് വന്നീനി കോളിലേനി ഞാൻ
ആഹ് ആഹ്
ഉം അപ്പൊ അത് കഴിഞ്ഞ് വിളിച്ച് നോക്കിയപ്പൊ ഓൻ വിളിച്ചതേനി ഉസ്താത് പറഞ്ഞേ ഓം വിളിച്ചതേയ്നിറഞ്ഞ് അപ്പെന്താ സെലക്ഷ ഇണ്ടല്ലോ ദഫിന്റെ സെലക്ഷണ്ട് പറഞ്ഞ് അപ്പൊ അ ആ അ അത് തൊപ്പ നബിദിന ആവാനായിണ്ടാവും പക്ഷേ അയിന്റെ മുന്നേ ഇവൽക്ക് പഠിപ്പിക്കണല്ലോ
പിന്നേ തൊടങ്ങൂല്ലോ പ്രാക്
ആഹ് അതന്നേ അപ്പൊ അതിനുംമാണ്ടി സെലെക്ഷൻ ഉണ്ടല്ലോ അയിന് വിളിച്ചാണ് പറഞ്ഞ് നാന്നോന് അവിടെ നിന്നാ മതിയേനി കൊണ്ടായാണ്ട് നടിച്ചുല്ലോ
ആഹ്
ആഹ് അപ്പോ ഓൻ പോന്ന് അപ്പ ഞാൻ അടിച്ചിട്ട് ഇടുക്കാഞ്ഞിട്ട് ഓന് ഇങ്ങട്ട് പോന്ന് എന്നിട്ട് പോവാനൊക്കെ ഇഞ്ഞോന് പോകാനൊക്കെ ആവൂല ഇഞ്ഞ് ഓനെങ്ങൾ കൊണ്ടാക്കിതരീന്ന്
ആഹ്
ഉം ഇഞ്ഞി പോന ആ കൊറച്ചണ്ണം പോകണ്ട് അല്ലെങ്കിലേ മടിയാണ് നട നടക്കാനും താനൊക്കെ
ആഹ് അത് ശെരി ആ രണ്ടു മാസം മുന്നന്നെ പ്രാക്ടീസ് തുടങ്ങുല്ലോ ഇനിക്ക് തോന്ന്നെ ആ സെ്റ്റംബറിലേ ഒകേക്കാരം
ആഹ് അപ്പൊ ആഹ് ഇപ്പഴേ തുടങ്ങിയലെ കുട്ടികൾ ശെരിക്കങ്ങട്ട് പഠിച്ചുള്ളൂ എന്നാ പിന്നെ ആഹ് അർജന്റ് കൂട്ടി ഇതാക്കണ്ടല്ലോ ആക്കം പോലെ പഠിപ്പിച്ചാൽ മതി
ആഹ് അതന്നെ ഓന് മദ്രസില് എത്രീല
മദ്രസില് നാലിലാ സ്കൂളിലോക്കെ നല്ലിന്നയാ ആഹ് അപ്പോൽ കയിഞ്ഞൂറിണ്ടായിഞ്ഞൂല്ത് ദർഫിന് അപ്പൊ ഇപ്രാവശ്യം ആഹ് പ്രാവശ്യം കൂടാന് പിന്നെ മറ്റോന് രണ്ട് മൂന്നാമത്തെന് പിന്നെ ഫ്ലവർ ഷോക്കെ ഇണ്ടായിന് കഴിഞ്ഞോറി
ഫ്ലവർ ഷോ
ഓന് ഇക്കുഇക്കുറി കൂടാ
ആഹ് അയ്ശരി
ആഹ് അപ്പൊ ഇനി അയ്ന് സെലക്ഷൻണ്ട് ഓല് ഇങ്ടെ പോന്നുനി ഇപ്പോന്താ കാട്ടണോ ആവോ പറഞ്ഞയക്കണോ എന്തോ അറിയില
ആഹ് ഞാൻ നി നിങ്ങൾക്ക് ഇഞ്ഞി പരിപാടിക്ക് പോകുംമാണ്ടേ
ആഹ് പരിപാടിക്ക് പോവാം അപ്പതിനെങ്ങെത്തിയോളോ
ആഹ് ആഹ് ആ അത് ശരി ഇത് കൊറചേരെല്ലേ ഉണ്ടാവുള്ളൂല്ലേ
ആഹ് അത് പന്ത്രണ്ട് മണി ഒക്കെ ആയിട്ട് പോയാലും മതി
ആഹ് പിന്നെന്താ ചായക്കെന്താ കടിയൊക്കെ ഇണ്ടാക്കി
ചായക്ന്ന് ദോശേ നടി
ഏഹ് ദോശെ കറി എന്താ ആഹ് ആഹ് ഇന്നലക്കത്തെ കറിയന ഇണ്ടാവൂല്ലേ ആഹ് ആഹ് ആഹ് അയ്ശരി
ഉം പിന്നെ എന്തക്കെയണ്ട്
പിന്നെ എന്താ നല്ല വർത്താനം ഇവടെ നല്ല മഴ പെയ്തി ചോർന്നു ഇവിടെപ്പോ ഞങ്ങള് പത്തിരി ഇണ്ടാക്കിക്കാണ് പത്തിരി മുട്ടക്കറി മുട്ടക്കറി മുട്ടക്കറി ആഹ് മുട്ടക്കറി ഇണ്ടാക്കി
അങ്ങോട്ട്
ആഹ് വ് ര് കഴിച്ചു പോയിന് കുട്ടികള് കളിച്ചാൻ പോയിക്ണ് ചെറുത്വ്ടെണ്ട് ഓന്റോരു ചങ്ങായി ഏഴ് മണിക്ക് കളിച്ചാൻ പോന്നീനി അ പ്പൂത്തിന് ഓൻ നേരത്തെ എണീറ്റില്ല ഉം ആഹ് ഓന്റെ ചെങ്ങായി ഉണ്ട് ഓനങ്ങനെ തെരഞ്ന്ന് അങ്ങനെ ഓൻ കളിച്ചാൻ പോയിക്ണ് കുട്ട്യോളൊക്കെ സ്കൂളില്ലാഞാ പിന്നെ ഇങ്ങനെ ആണ്ടുംങ്ങോട്ട് പോയോണ്ട്ക്കും
ആഹ് ചായടിക്കെ കഴിഞ്ഞിക്കും
ആഹ് ചായകുടിക്കെ കഴിഞ്ഞു ഇപ്പ കഴിഞ്ഞിട്ടോ
ഉം പിന്നെ എന്തൊക്കെണ്ട്
പിന്നെന്താ നല്ലത് വീട്ടിലൊക്കെ പോവലില്ലേ
ആ പോവലുണ്ട് ഇന്നാള് പെരുന്നാള് പോയി പെരുന്നാക്ക് പോയി പോന്നതാ പിന്നഡ് പോയില്ലേ പിന്നെ ഒരു കല്യാണം ഉണ്ടായിരുന്നു മുത്തമ്മാന്റെ മുത്തമ്മാനെ മോന്റെ കൂട്ടിന്റെ കല്യാണണ്ടായിന്നു ഓഡിറ്റോറിയത്ത് വെച്ച് അപ്പ അവിടന്ന് എല്ലാരെയും കണ്ട് ആ അന്ന് കണ്ടതാ അന്നെല്ലാരേം കണ്ടീന് എല്ലാരും വന്നീനെ അപ്പൊ എല്ലാരേം കണ്ട് മ് പി പിന്നെ പോയിട്ടൊന്നുല്ല ഇനിയിപ്പോ ഇനി പോവാനൊഴിവില്ലെ കുട്ടിക്ക് ട്യൂഷനും കാര്യം ഇതൊ ക്കാവുമ്പോ പിന്നെ ആകെ രണ്ടീസെങ്കിലും കിട്ടാതെ മ്മള് ഇത് പോയിട്ട് കാര്യല്ല അങ്ങ്പോ ആഹ് പ്രധാനം
ഇവർക്ക് എപ്പളും ക്ലാസ്സും ഉണ്ടാവുമ്പോ ഓലല്ലെങ്കിലേ പഠിക്കാൻ മടിയയ്ക്കാരം അപ്പൊ പിന്നെ പറയണ്ടല്ലോ
ആഹ് പറയണ്ട അല്ലെങ്കിലേ മടിയാണ് പിന്നെ ഇപ്പോ ട്യൂഷന് ചേർത്തി ഇന്നാ പിന്നെ നമ്മള് പൈസ കൊടുത്ത് പഠിപ്പിക്കല്ലേ
ആഹ് അതന്നെ
ഒഴിവാക്കാൻ വജ്ജാല്ലോ അമ്മക്ക് ഇപ്പൊ ഇന്ന് ഇന്ന് ഇന്നിപ്പോ പോയില്ല ഇന്ന് ഇപ്പോ ട്യൂഷൻ ഉള്ളിസ ഇന്നിപ്പോ കുടിരിക്കലുള്ളൊണ്ട് ആഹ് അത് വിളിച്ചാട്ട് പറഞ്ഞ് പോവണ്ട ഇന്നിപ്പ ആഹ് രാവിലെപ്പോ ഒമ്പര മുതലു ഇണ്ടാവലിണ്ട് ഇന്നിപ്പോ ഇന്ന് പോയില്ലല്ലോ ഇനിപ്പോ ഓല് പറഞ്ഞതാ കഴിഞ്ഞ വിളിച് പറയണം പറഞ്ഞതാ
ആഹ് ഇല്ലെങ്കില് വന്നില്ലെങ്കി ആഹ്
ഇല്ലേങ്കിൽ വിളിക്കാൻ വിവരം പറയണം പറഞ്ഞിന്നത് പോന്ന് മൊബൈലിൽ ഒന്ന് വോയിസ് ഇടെണ്ടി വരും അല്ലാതെ ശരിയാവില്ല ആഹ്
എന്താ ചെറിയ കുട്ടി ചായോക്കെ കുടിച്ചോ
ആഹ് ഓളിപ്പ ചായകുടിച്ചാണ്ട് പോയി പോയിട്ട് പൈച്ചന്ന് ഇമ്മ വിളിച്ച് വന്നാണു ആഹ്
അവടെ റോഡിന്റെ വക്കത്താ
ആഹ് റോഡിന്റെ വക്കത്ത റോഡിന്റെ നന്നാ വാക്കിനല്ല കുറച്ച് ഉള്ള്ക്കാണ് പക്ഷെ റോഡ്ണ്ട് നമ്മോളോടുക്ക്
ആഹ് വണ്ടികളക്കെ വരുന്നേ ഇങ്ങനെ ശ്രദ്ധിക്കണം
ആഹ് ശ്രദ്ധിക്കണം ഓര് അങ്ങനെ അങ്ങ പോവല്ല എല്ലാരും കൂടി ഒത്തു കൂടുമ്പം
ആഹ് ആഹ് അങ്ങനെല്ലേ ആഹ്
ആഹ് ഇന്നാ ആയിക്കോട്ടെട്ടോ
ആഹ് ശെരിന്നാ
ശരിന്നാ